കേൾക്കുന്നുണ്ടോ
ആ കേൾക്കുന്നുണ്ട് എന്തൊക്കെയണ്ട് വിശേഷം
ശം സുഖമായിട്ട് പോകുന്നു ഭക്ഷണൊക്കെ
ആ ഇല്ല കഴിച്ചിട്ടില്ല മോളെ എഴുതിക്കായിരുന്നു അവൾഎഴുത്ത കഴിഞ്ഞിട്ട് വേണന്നിരുന്ന് യു കെ ജി യാണ് അപ്പഴാണ് പിന്നെ ഇങ്ങനെ എതിന ഇരുന്നത് പിന്നെ എന്തൊക്കെയാ ഭക്ഷണം കഴിച്ചാ
ആ ഭക്ഷണൊക്കെ കഴിച്ചു ആ ഒരാളെള്ളോ ഒരു മോളേ ഉള്ളോ
അല്ല നാ ആ ഒരു മോളൊന്നേ ഉള്ളൂ മൂന്നാംകുട്ടികളുണ്ട് വേറെ അവള മോ മകക്ക ഉ നിങ്ങക്ക
എനിക്ക് രണ്ട്
ആ എത്രല്ല
ആ മോള് ആറാം ക്ലാസ്സില്
ഓന് ര രണ്ടാംക്ലാസിലാണ്
അ ശരി ആ മക്കളൊക്കെ ഉറങ്ങിയാ
ഏയ് മോള ഒതുങ്ങി മോന ഒതുങ്ങിയിട്ടില്ല മന്ന്ോ മന്ന്ോരങ്ങണ കുച്ച് സമയം അും
ആഹ ശരി മോള് നേരത്ത ഉറങ്ങാവൂലേ
മല് പിന്നെ അസ്ബൻഡ്ൂട്ടില്ല ഹസ്ബന്ഡറ് ജോലി സ്ഥലത്തന്ന ആ ആ ആ
എന്ത് ചോല്ലിയാ
കേത് ഡ്രൈവറ അ എപ്പഴൊന്നും വരാം ആ അതെ ആടങ്ങ് പോകും അതൊന്നും വരാൻ പറ്റില്ല ഷോപ്പും ആ അപ്പം ഷോപ്പിങ്ന്റെ സാധനങ്ങളൊക്കെ അങ്ങോട്ടട്ട കൊടുക്കൊക്കെ ചെയ്യ അപ്പ പതിനഞ്ച് ദിവസം
ആ ലൈന് ലൈന് പോയതാവും അല്ലേ
ആ ആാ അപ്പൊ അന്നര കുറച്ച ദിവസം കഴിഞ്ഞിട്ടേ പിന്നെ അവിടെ ആരിക്ക അവിടെ ആയിരിക്കണ്ട ഇല്ല ഇവിടെ പപ്പുമമ്മിയണ്ട്
ഓ ശരി നിങ്ങളടെ കൂടെ
ആ നമ്മുടെ പപ്പയും അമ്മയുണ്ട് ഞാനും പിള്ളേും ഉണ്ട് ഉ
ഇവിടെ ഞങ്ങള്ൾ പിന്നെ ഞങ്ങള് ഇവിടെ സ്വന്തമായിട്ടാണ് പിന്നെ അവര് കുറെ മക്കളുണ്ട് ഞങ്ങള് വീടെടുത്ത് അത്ത് വേറെ വേറെ തമസയാണ് ഞങ്ങളും മക്കളും ഹസ്ബൻറും ഹസ്ബൻഡ് പോലല്ല ആ അതുപോലെ ജോലിക്ക് പോയതാണ്
ആഹ വെയില വരുവോ
എറണാകുളം ബ ഏഹ ഡെലി വരില്ല ഇല്ല ഇല്ലാ ഡൈല് വരില്ല ആ എനിക്ക ആഹ ജോലിയൊന്നുമല്ല പിന്നെ
ഏ മക്കള് അത്ര മൂന്ന്ു പേരാ
നാലു പേരാണ് രണ്ടുപേരെസ് ഹോസ്റ്റല ആാക്കിയിട്ടുണ്ട് വലിയവരെ
അതെയോ
ആ ഇടെപ്പ ചെറിയ രണ്ടുപേര എണ്ട് അടുത്തേള്ളു വലിയത് വല്ലിയ മോൻ പ്ലസ് വണ്ിലാണ്
ആ
രണ്ടാമത്തേൻ എട്ടിലും
ആ അപ്പൊ ഹോസ്റ്റൽ അടുത്തുണ്ടോ
ആഹ അല്ലോ ഒരു പട്ടാമ്പിയ ഭാഗത്ത്
ആഹ
ഇപ്പൊ ഉണ്ടാക്കിട്ടുണ്ട്
മറ്റേ എന്താ മറ്റേ നവോദയ പോലത്തെ സംഭവണോ
ജയ്ത്തുന അറിയ ഇന്റർനാഷണൽ സ്കൂള്
ആഹ ആ ആാ അത് സ്പോർട്സ് സ്കൂള
ആല്ല അത് ഇപ്പൊ സ്പോർട്സ് എല്ലാം ഉണ്ട് അവിടെ സ്വിമ്മിങ് മൂം എല്ലാം ഉണ്ട്
ആ അതങ്ങനെ പ്രത്യേകം എക്സാം പരീക്ഷ എട്ടുകയാണോ
ആഹ എക്സാം എഴുതണം അവിടെ പിന്നെ സമയം പിന്നെ ഇന്റർവ്യൂ ഉണ്ട് അതിൽ പാസ്സായാലേ അവര് പിന്നെ എൺമ്പത് ശതമാനം മാർക്ക് കിട്ടിയാലെ എടുക്കുള്ളൂ ഉം നല്ല സ്ട്രിക്റ്റാണ്
അത് അപ്പ നമ്മള് വേറെ എക്സ്ട്രാ ഫീസ് പൈസൊക്കെ കൊടുക്കണോ മാസം
ആ പൈസ കെട്ടണം ന്നാലും നല്ലോണം മാർക്ക് നല്ല പിന്നെ മാർക്ക് കിട്ടി ശതമാനം മാർക്ക് കിട്ട്യോൽക്കവ്ടെ സ്കോളർഷിപ്പ് കിട്ടും അല്ലാതെ പിന്നെ
അല്ലാതെ നമ്മളിപ്പോൊ പിന്നെ ഓരോ മാസത്തി
ആ മാസപ്പീസൊക്കെ ണ്ട് ഉണ്ട് മിസ്സ് ആ ആ ഹോസ്റ്റൽ ഫീ ണ്ട് പിന്നെ ആ ഇത്ണ്ട് പിന്നെ ട്യൂഷൻ ഫീ ഉണ്ട് എല്ലാം ണ്ട്
അതെല്ലേ അതൊക്കെ എത്ര കൊടുക്കണം
അത് ചേ ചേർത്തപ്പ അറുപത്തേഴ് ഒരാക്കൊട്ത്ത് ഒരാക്ക് എംമ് പിന്നെ അറുപത് മൊത്തത്തിൽ എഴുപത്തഞ്ചിന് മോള്ക്കെങ്ങാണ്ട് വല്യ പ്ലസ് വണ്ണ് ന് കൊടുത്ത് മറ്റവന് അറുപത്തേഴ് കൊടുത്ത് ആ അ ഡൊണേഷനും
അതിനകത്ത് പഠിപ്പി
ആ നന്നായിട്ട് പോ അവിടെ പഠിപ്പിക്കും മക്കള് നമ്മള് പിന്നെ നമ്മളിങ്ങനെ പറയ്ണ വല്ല മൈന്റ ന്നും ഉണ്ടാവില്ലല്ലോ പക്ഷെ അവര് വടെ ഓരോ കുട്ടി മെൻടർ വെച്ചവര് പഠിപ്പിക്കും ആ മുഖ്യം അതെ ഉം എന്നിട്ടൊള്ളൂ കളിയൊക്കെ അതോണ്ട് അവരെടുത്ത് കിട്ടിയാല് ഓല് ഒരു വിധം ശരിയാക്കിടുത്തോളോല് എത്ര പൊടി
രണ്ട് പേര് മറ്റോര് രണ്ടുപേരും ഒരുസ്‌ഥലത്താണോ
ആ ഒരു സ്ഥലത്താണ് അവിടെ തന്നെ ആക്കിയ പിന്നെ പ്ലസ് വണ്ണിന് എൻട്രൻസ് അങ്ങനത്തെ കോച്ചിങ്ങൊക്കെ അവര് അവര്ന്നെ കൊടുക്കും ആ
ആൺകുട്ടികളാണോ രണ്ടുപേരും ഉം ഹസ്ബൻന്റിനെ
ആ രണ്ടാണും മൂത്തത് മൂന്നും ആണാണ് ചെറുത് പെണ്ണ് ഹുസ്ബൻഡ് ഉസ്താദാ
അതെല്ലേ ഉം ഉം ഉം ഉം
ഉം
എളേ മോളാണ് എൽ കെ ജി യു കെ ജില്
മോള് യു കെ ജി ആ ചെറുതാ ഉം മൂന്നാമത്താള് മൂന്നില
മൂന്ന്ല്
ഉം മൂന്നില ഉം ആ ല്ല കഴിച്ചിട്ടില്ല കഴിക്കാൻ പോവ ഉം കഴിച്ചിട്ടില്ല ആ ഇല്ല അവര്ന്ന് വരൂല്ല ഓല് നാളെ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ വരുള്ളൂ
അതല്ലെ ഉം ജോലിക്കാരിയായിട്ട് പോയതാണോ
കെടന്നോ
ഇത് ആ ആ കെടക്കുന്നേ ഉള്ളു എല്ലാരും
ഏ പക്ഷെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവ
ആ എല്ലാരും ഭക്ഷണൊക്കെ നേരത്തെ കഴിക്കും ഞങ്ങള് ഒമ്പതര അക്കെ ആവുമ്പോഴേക്കും ഭകഷണം കയിക്കും പതുകയ്ക്ക ഉള്ളിൽ ഭഷണം കഴിക്കും
ആഹ ആഹ ആഹ
പിന്നെ കിടക്കെണ പിന്നെ പിള്ളവൾക്ക് എന്തെങ്കിലുമൊക്കെ മക്കക്ക് എഴുതാൻ ക്കുന്നുണ്ടെങ്കിൽ എന്ന് ഭാഗത്തൂടെ എഴുതും ഉ അവർക്ക് ഇഷ്ടള്ള സമ ഒരു ഭക്ഷണം അവർക്ക് ഇന്ന സമയംന്നൊന്നുംില്ല അവർക്ക് വിസക്കുന്ന്ന് തോന്ന്പ ന്ത ഉ അങ്ങനെ ഉ അത് കൈ കഴിഞ്ഞൽ പിന്നെ സ്കൂളിൽ പോക്കെ തുടങ്ങ കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും വിശപ്പാണല്ലോ വീട്ടില് വന്നാ പി വീട്ടിൽ വന്ന എഴുതി ഉടനെ വ അതുവരെ അവർക്ക് വിശപ്പല ഒന്നില്ല
അത് വീട്ടില് നക്കണ വര് വീട്ട വീട്ടിന്ന് പറഞ്ഞാൽ എന്തായാലും എപ്പഴെങ്കിലുംക്കെ എന്തെിലൊക്കെ ആട്ട് കഴിക്കാണ്ടാവുമല്ലോ സ്കൂളിൽ പോകുമ്പോ സമയത്തിനല്ലാം കിട്ടണള്ളോ മക്കളെ പറഞ്ഞിട്ടും കാര്യല്ലേ ഞമ്മള ഇത് ഭക്ഷണം ഭക്ഷണം കഴിക്കണില്ലന്ന് പറഞ്ഞാലും ഇവര് എന്തെങ്കിലുമൊക്കെയിട്ട് ഫ്രൂട്ട്സ് ആയിട്ടോ എന്തെിലൊക്കെ ഉണ്ടാവില്ലല്ലോ അതൊക്കെന്നെ ഇങ്ങനെടുത്ത് തിന്നോണ്ടരിക്കില്ല ല്ലേ അതാണ് ഈ വിശപ്പിന് കാരണം
ഉ
ഉം അപ്പയും അമ്മയും ഇപ്പൊ ഇല്ല ഉറങ്ങിയിട്ടില്ല നാളെ അഡിക്റ്റേഷൻ ഉണ്ട പറഞ്ഞഞ് ആ നേരത്തെ ഇ ഉറങ്ങേണ്ടതാണ് ഇന്ന് നേരത്തെ സ്കൂളിൽ നിന്ന് വന്നിട്ടേ പിന്നെ റ മൂന്നരക്കെ വിട്ട് വന്നിട്ട് ഞാന് പിന്നെ എഴു എഴുതാനൊക്കെ എടു എഴുതന്ന് പറഞ്ഞ അപ്പൊ കുറച്ച് എഴുതിയിട്ട് വേഗം പോയി കടന്നുറങ്ങിക്ക അതുകൊണ്ട് പിന്നെ ഇപ്പൊ ഉറങ്ങിയിട്ടില്ല അല്ലാന്നുണ്ടെങ്കി നേ നേരത്തെ കിടന്ന് ഉറങ്ങും
തഴുന്നക്കോ
ആഹ് നേരത്തെ പിന്നെ മദ്രാസ പോവാന് ഞാൻ വിളിച്ചുോണപ്പം മദ്രാസ് രാവിലെ മദ്രാസ പോണ്ട നേരത്തെ
ആഹ
ഉ അല്ലെങ്കിൽ പി
മദ്രസ എത്ര മണിക്ക് പോണോ ആറ മണിക്കോ
ആ ആറ മണിക്കല്ല റമുക്കാലാവകുമ്പോ ഇവിടുന്ന് പോണം ആറ് ഏഴ് മണിക്ക് ഇ ക്ലാസ്സ് തുടങ്ങും
ആഹ ആഹ് ആഹ
ഉ പപ്പേമം അമ്മയും ഒക്കെ ആര ആരോഗ്യമുള്ള കുഴപ്പൊന്നുല്ലല്ലോ
ഏ ഇല്ല എരും പണിയൊക്കെ എടുത്ത് നടക്കുന്നവരാണ്
ഹ അ ശ
എന്തേങ്കലും ജോലി ഉണ്ടോ
ഇല്ലല്ല ജോലി ഇല്ല ഞൻ സ്റ്റാറ്റസ്ന്ന് അങ്ങനെ ഓൺലൈൻ ആയിട്ടുള്ള ചെറ പരിപാടികളൊക്കെല്ലേ ഉ അല്ലാതെന്നുമല്ല ജോലിക്കൊന്നും വിടൊന്നുംല്ല അതൊണ്ട് ഞാനാ
അല്ലെല്ലേ ആഹ
ആഹ
എന്താ പഠിച്ചത് ഡിഗ്രിയ പ്ലസ് ടു
ഇല്ല ഞാൻ പ പത്ത് വരെ പത്തവരെ പഠിച്ചിട്ടുള്ളൂ അപ്പ കല്യാണം കഴിച്ചു വിട്ടില്ല പത്ത് കഴിഞ്ഞാൽ ഇവിടെ വേഗം അന്നത്തെ കാലത്തൊക്കെ കല്യാണം കഴിച്ചി വിടുന്നൊരു സമ്പ്രദായമായിരുന്നല്ലോ ഇപ്പോഴല്ലേ പലം മാറിയത്
ആഹ് സത്യപണല്ല എന്താലും ജോലി കാര്യങ്ങളൊക്കെ വേണംന്നുള്ളൊരു
ആഹ് ചിന്ത പിന്നെ അതുമല്ല പതിനെട്ട് എട്ട് വയസ്സ് കഴിഞ്ഞിട്ട് ഇരുപത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടൊക്കെ കെട്ടിക്കാൻ പാടുള്ളൂ എന്നുള്ള നിയമം വന്നതുക കൊണ്ടേ കുറവ് പെൺകുപ്പം പിള്ളേർ അങ്ങനെ രക്ഷപ്പെട്ടു മറ്റേത് പത്ത് കഴിയാൻ കാത്ത് നിക്കായിരുന്നു
ഉം സത്യ സത്യ ഇപ്പത്തെ പെമ്പുളകൊക്കെ എപ്പ വേണേലും എത്ര കാലം വേണമെങ്കിലും പഠിച്ചു നടക്കാം
അതെ ആര് അവര് ഇഷ്ടത്തിനല്ലേ
ഉ പെ പിള്ളേയിലാണ് ശരി അവർക്ക് ഇഷ്ടത്തിന് അവരുടെ ഇഷ്ടത്തിന് അത്രയും കാണും പഠിക്കുന്നത്രയും കാലം ഫ്രീ ആയിട്ട് നടക്കാം
ആ അതെ
പണ്ടൊക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കില് മാതാപതർക്ക് പത്താം ക്ലാസ് വരെ പോയാൽ മതി അല്ലെങ്കിൽ ഇ പ്ലസ് ടു കഴിഞ്ഞ ഉടനെ മതി നിർത്തി പഠണം പഠിച്ചിട്ടല്ല കാര്യംന്ന് പറഞ്ഞല്
ഉം ഞങ്ങളവിടെ ന്താ പറ പഠിപ്പിക്കാൻ പറഞ്ഞ പഠിപ്പിക്കാൻ പറഞ്ഞ് വിട വിട്ന്ന പാ വിച്ചും കൊണ്ട് കെട്ടിച്ചു വിടന്ന അന്നത്തെ എല്ലാരും പഴയ ആൾക്കാരല്ലേ ഉം പഠിപ്പിക്കാൻ വിടണ അവകാശം കൊണ്ട് കെട്ടിച്ചു വിടാ അതായിരുന്നു അന്നത്തെ ഒരു തോട്ട് ഇന്നിപ്പോ അങ്ങനെയല്ലല്ലോ എല്ലാം മാറിപ്പോയി അതുകൊണ്ട് തന്നെ വേറെ ഒരു അഞ്ച് ഇപ്പൊ കൈയിരുന്നൊ ഒരു അഞ്ചു പൈസ നമ്മക്ക് എടുക്കാനില്ല എല്ലാ ഒരാള് അങ്ങനെ ഒരാളടത്തൊന്ന് കിട്ടിട്ട് വേണ്ടേ
മക്കൾക്ക്ന്ന് വെച്ചിട്ടില്ല പിന്നെ ഇപ്പത്തെ മാരൻസ് കെട്ടിക്കാൻ താമസിക്കാരണം സ്വർണ്ണത്തിന ക വിലയാണല്ലോ
ആഹ് അതെ അതെ ശരിയാ
അതുകൊണ്ട്ന്ന പരമാവധി പഠിച്ച ആ ഞാന് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നതാണ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു
ആ പ്പ നിർത്തിയോ
ത എ
ഹലോ
ആഹ്
ടൈമ് നോക്കണണ്ടോ
ആഹ് ഇപ്പൊ സൗണ്ട് പോയപ്പ പിന്നെ
ആഹ്
ഞാൻ
ഇതെ ഇത് ടൈമ് പതിനൊന്നായിട്ടോ
അന്ന് വെച്ച ഉ അപ്പൊ സ്കൂളിപ്പോക്കെ വേണ്ടന്ന് വച്ചാ
ആ
എന്നാ ആ എന്നാ പിന്നെ വിളിക്ക
ഓ ശെരി
ആഹ് കട്ടാാക്കോ